സുഖ സുഖാണോ
സുഖാണ് എന്താ അവ്ടെ വിശേഷം
വിശേഷൊന്നുല്ല സുഖായ്ട്ട് ഇരിക്ക്ന്നു
എന്താ കെടക്കാ ആഹ് കയ്ച്ചു
അതെ അതെ കെട ക്കാ കെട
ആഹ് ഇന്നെന്താ കയ് ച്ചത്
ഇന്ന് ചോറ് പിന്നെ ഇന്ന് മീൻ കിട്ടിയില്ലായിര്ന്ന് അതൊണ്ട് ഒണക്കമീൻ പിന്നെ മുരിങ്ങയേലക്കറി അതൊക്കെ യായിരുന്നു അവിടോ
ഇവ ടെ മീൻ പരി പരി ഇപ്പ മുരുങ്ങകറി, കോവയ്ക്ക് ഉപ്പേരി.
ഓ മ് ഇപ്പ മഴ ആയോണ്ട് മീന ക്കേ ഭയങ്കര വെലയല്ലേ?
ആ വെള്ളത്തിൽ ഇറ ദേ പുഴയിൽ പോമ്പു ആ മീൻ പിടിക്കുന്നവർക്കൊക്കെ പൊഴേല് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടേ
അതെ അതെ അതുകൊണ്ട് മീനോന്നും കിട്ടാറില്ല.
ആ
കുക്കിംഗ് ഒക്കെ തന്നെയാണോ?
അതെ അതെ ഉം കുക്കിംഗ് അറിയൊ നല്ലോണം?
അതെ അതെ അറിയാം. കൂടുതലും പിന്നെ യൂട്യൂബ് ഒക്കെ നോക്കി. പഠിക്കും.
ആ ആ എന്താ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ?
പൊറോട്ടയും, ബീഫും.
ഉം ഉം നല്ല കോമ്പിനേഷൻ ആണല്ലോ അത് അധിക ആൾക്കാർക്ക് ഇഷ് ടപ്പെടുലേ?
അതെ അതെ പൊറോട്ട മിക്കവർക്കും പൊറോട്ട, പിന്നിപ്പം പിന്നിപ്പം മന്തി വന്നൊണ്ട് മന്തിയ അല്ലയോ ഏറ്റവും കൂടുതൽഷ്
ആ ന്നാലും പഴേയൊരിതായിട്ട് പൊറാട്ടിം ബീഫ് കറിം ചിക്കൻ അത്രല്ല പൊറാ ട്ടിം ബീഫാണ് കോമ്പിനേഷൻ ഉ ഉം
പിന്നെ ചിക്കൻ ഫ്രൈയും കൂടണ്ട് ബിരിയാണി കിട്ട്യാ ഇഷ്ടമാണ്
ഉം ഏത് ബ്
ബിരിയാണി ഒക്കെണ്ടാക്കോ
ആ ആ അണ്ടാക്കൂലെ
ഉണ്ടാക്കോ
ഉം ഞാൻ ഞാൻ ണ്ടാക്കാറുണ്ട്
ആഹ്
ക്കൻ പിരി നമ്മള്ഇണ്ടാക്കണക്കായെക്കു ഞമ നക്ക് കല്യാണം വീട്ടന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ പെറത്തുന്ന ആരെങ്കിലും നമുക്ക് കുറച്ച് തെരുമ്പളാണ് ടേസ്റ്റ്
അതെ നമ്മളുണ്ടാക്കിയ നമുക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ലല്ലേ നമ്മളെണ്ടാക്കിയാ
ഉം
ഉം വേറെ എവിടുന്നേലും കഴിക്കാൻ ന നമ്മൾ ആ രീതിൽ ഉണ്ടാക്കുമ്പോ ആ ഒരു രീതി വരത്തില്ലല്ലേ
അ കിട്ടൂല
ആന്ന് കിട്ടല്ല കടയുടെ കടയില ഉണ്ടാകുന്ന അത്രയും ടേസ്റ്റ് നമ്മള് ണ്ടാക്കന്ന് വരത്തില്ല പിന്നെ നമ്മൾ ണ്ടാക്കുന്ന കെമിക്കലൊന്നും കാണൂല്ല നല്ല ഫ്രഷ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്
ത
മന്തിയൊക്കെ നമ്മള് നമ്മള് മന്തിയൊക്കെ ഒണ്ടാക്കിയാലും അതേപോലെ വരൂല്ലല്ലോ മയോണെ ഒക്കെ ഉണ്ടാക്കിയാലും ഒരു ല്ല മയൊണയ് സൊക്ക
ഉം ഉം ശരിയാണ് അതാ വര അവ എന്തെങ്കിലൊക്കെ ഇതോ ചേ ക്ക്ണുണ്ടാവും മായം നമ്മളൊന്നും ഇല്ലാണ്ടല്ലേ നമ്മള് ഇതാക്കണേ
അത അതായിരിക്കും ടേസ്റ്റ് ഇല്ലാത്തത്
ഉം ഉം പക്ഷെ എന്നാലും ഞമ്മക്കൊക്കെ പുറത്തുന്ന് വാങ്ങിക്കുന്നതാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക
അതെ അതെ കുട്ടികൾക്കായാലും അങ്ങനെയല്ലേ പുറത്തുന്ന് വാങ്ങുന്നതിന്റെതാ നമ്മൾ ഉണ്ടാക്കിയാല് ഇഷ്ടപ്പെടുല്ല മന്തിക്ക് പിന്നെ മന്തിക്ക് പിന്നെ മയോണയ്സ് ഇല്ലാത പറ്റൂല അതില്ലെങ്കി ഒരു ടേസ്റ്റും ഇല്ല ന്നെ ചക്കയൊക്കെ കിട്ടാറുണ്ടോ
ഇണ്ട് വീട്ടിലിപ്പ ഇണ്ടാവ്ണെള്ളു ഇപ്പൊ പയിക്കല് തുടങ്ങണുള്ളൂ ഒരു ഭാഗം ചീയുംചെയ്യും ഒരു ഭാഗം പയ്ത്തുംകൊണ്ട് അങ്ങനെ വരുന്നത് ഇപ്പ മിനിഞ്ഞാന്നാണ് ഫസ് പയ്ത്തും കൊണ്ട് കിട്ടണ വീട്ടത്തെ
ഓ മാങ്ങഅച്ചാറോക്കെ ഇടാറുണ്ടോ
ഈ മാങ്ങ അച്ചാറ് എടക്കൊക്കെ ഇടല്ണ്ട് ഇവിടെ മാങ്ങ അങ്ങനെ കിട്ടലൊന്നുല്ല ഇവിടെ ഇല്ല നമ്മള് വാങ്ങിച്ചിട്ട് എപ്പളെലും കിട്ടുമ്പോള് ക്കെ അങ്ങനെ ഉപയോഗിക്കും
അതെ
ഉം ഉം അവിടെ ച ചക്കെ മാങ്ങേക്കെ ഒണ്ടോ
മാങ്ങാ മരം ഒണ്ട് ചക്ക പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽന്നൊക്കെ കോമാങ്ങല്ല മൂവാണ്ടൻ എന്ന് പറയുന്ന
ആ മൂവാണ്ടൻ ഓക്കെ
അതെതെ അതെ അതെ പച്ച ആണെലും നമ്മുക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാനും ടെസ് തല്ലേ
ഉം ഉം അത് ശെരിയാണ് അത് പറഞ്ഞ പോലെ ഇന്ന് മഴ കുറവുണ്ട് ഇന്നലെ രാത്രി മുത മുതല് മഴയാരുന്നൊരു പത്തു മണി അങ്ങനെയൊക്കെ ടൈം വരെ ഇപ്പം കൊറവ്ണ്ട് ഇപ്പൊ ചെറിയൊരു ചാറ്റൽമഴേം വെയിലോള്ളു അല്ലാണ്ട് ഇ ഇല്ല
അതെ ഇവിടെ ഇന്ന് മഴ തോന്നിയിരിക്കും ഉച്ചക്ക് ഒറങ്ങാറുണ്ട്
ഉം ഉം ഞാനും ഉണ്ട്
ഉച്ചക്ക് ഉറങ്ങിയാല് പിന്നെ രാത്രീലും ഉറങ്ങും ചെലര് പിന്നെ ഉച്ചക്ക് ഉറങ്ങീട്ട് രാത്രില് ഉറങ്ങാൻ പാടല്ലേ
ആ ശെരി ഉം അത് ശെര്യാണ് ഞങ്ങള് വൈകി കിടക്കലാണ് അതുകൊണ്ടന്നെ ഉച്ചക്ക് ഉറങ്ങുമ്പോ
ഓ ഓ ഓ
ഉം അപ്പങ്ങനെയാണ് ഇന്നെന്താ നാല് മണിക്ക്
നാല് മണിക്ക് ഇനി ചായക്ക്‌ എന്തേലും വാങ്ങണം അല്ലെങ്കി വി പഴ പഴമ്പൊരി ഇരിപ്പുണ്ട് അത് കഴി
അ ആ എന്തെങ്കിലും വേണം ശരിക്ക്ലേ ആ ചൂട് ചായന്റെ കൂടെ ഉം ഐന് ഞാൻ നാല് മണിക്ക് വല്ലാണ്ട് കടിയൊന്നുണ്ടാക്കലില്യ ബേക്കറിയാ
വാങ്ങോ?
ഉം ബേക്കറി കൊണ്ടര്നാണ് കൊട്ന്ന് വെച്ചിട്ടുണ്ടാവും
ഓ ഓ
ഉം ഇവിട ടുത്ത് കടയൊന്നുല്യാ ആ ഫുഡൊക്കെ കഴിച്ച് ഞ്ഞിപ്പം ചായന്റെ ടൈമായി തുടങ്ങീല്ലേ
അതെ
ഉം പിന്നെ സ്കൂള്ള് പോയോ കുട്യേള്
പോയി പോയി പോയി
ഉം ഉം ഈ രാവിലെ സ്കൂൾ പോണ സമയത്താ മഴണ്ടാവലേ
അതെ അതെ അച്ചാറൊക്കെ തന്നെ ഉണ്ടാക്കോ
അച്ചാറിനോട് വല്യ താല്പര്യം ഇല്യാ ഐനോട് വല്യൊരു ഇന്ട്രസ്റ്റ് ഇല്യാ യിണ്ടാ
ഇല്ലല്ല ആ മാങ്ങക്കെ ഇഷ്ടാണ് മാങ്ങയൊക്കെണ്ടാക്കാറുണ്ട് മാങ്ങയോടാണല്ലോ മിക്കവർക്കും താല്പ ശരിയാ യൂട്യൂബ് നോക്കിയാണ് എല്ലാം ഉണ്ടാക്കുന്നത് ആ എനിക്ക് വെളുത്തുള്ളി അച്ചാറ് വീട്ടിലുണ്ടാക്കി ഷ്ടമല്ല എന്നാലും ഉണ്ടാക്കും പിന്നെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമില് ഒരു പാക്കറ്റില് വെളുത്തുള്ളിച്ചാറില്ലായിരുന്നോ അത് ഭയങ്കര ഇഷ്ടാണ് അത അത് അതെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു
ആഹ് മാങ്ങച്ചാറൊന്നും ഇപ്പല്ല ല്ലെ ആ ഒരു കളർ വെള്ള മാങ്ങ ചാറുണ്ടല്ലോ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് ഉം നല്ല ടേസ്റ്റാ ഉള്ളത് അ ക്കെ വെറും അണ്ടി ഒക്കെ ഉണ്ടാവുള്ളു
അ അ പക്ഷെ വെളുത്തുള്ളിചാര് ഉണ്ട അ ഭയങ്കര മെനക്കടല്ലേ അത് തൊലിച്ചെടുക്കണെ തന്നെ പിന്നെ യൂട്യൂബിലൊക്കെ പോ കുറെ ട്രിക്ക് ഒക്കെ കാണിക്കും ഇല്ല ഹ് ഒരു പാട്ടൊക്ക ഇട്ടിട്ട് കൂലിക്കിയിട്ടു പക്ഷെ അതൊകെ ചുമ്മാതാണ്
വെറുതെ പറയാണതോക്കെ എമ്മള് കൊറെചെണ്ണ പര്തിങ്ങാണ്ട് വെയിലത്ത്‌ വെക്ക ല്ലേ അങ്ങനെ ചെയ്യല്ലേ
ഇല്ല ഞങ്ങളിവിടെ എല്ലാം പൊളി അതെങ്ങനാ
കുറച്ച് എണ്ണ എന്തോ പറ്റിങ്ങാണ്ട് വെയില തു വെക്കണൊ പർഞാ ആദ്യകെ ങ്ങനെ അങ്ങനൊരു ഓർമയില് കല്യാണ വീട്ടിലൊക്കെ അങ്നെപ്പ പിന്നെ കല്യാണ വൂട്ടില് പിന്നെ അങ്ങനെ ആരും പൊളിച്ണ കാണ്ലില്ല ഒന്ന് എണ്ണ ഇതാക്കിയിട്ട് ഇപ്പൊര് ത് ഒന്ന് വെയിലത്ത് വെക്കാന്ന് അപ്പൊ കിട്ടന്നൊക്കെ പറേണെക്കാം ഞാൻ ചെയ്തക്കിട്ടി എനിക്ക് ഓർമ്മയില്ല പണ്ടൊക്കെ അങ്ങനെ ചെയ്തിന്ന് ഇപ്പതിന് ഓർമ്മയില്ല ഏഹ് അങ്ങനാ
പിന്നെ ചെലതല്ലേ ഉള്ളൂ വർക്ക് ആവുന്ന
അതെ അത് ശരിയാണ് അവര് വെറുതെ അങ്ങനെ ഇടും ഞമ്മള് അത് ട്രൈ ചെയ്ത് നോക്കും അത്രേള്ളു
പിന്നെ നമ്മൾ സ്കൂൾ ലൈഫിൽ കഴി ഇപ്പം വേറൊ ടെസ്റ്റായി ഇപ്പ മൊത്തം കെമിക്കല മറ്റേ പുളിമുട്ടായിക്കേ ഇപ്പൊ കഴിച്ചാ
ഉം ഒരു ഗുൾക്കൂസും പൊടി ഇറങ്ങോടില്ലേന്നോ ഗുൾക്കൂസ്‌ മുടെനരി ഇത്തിരി പൊടി
ഹ ആഹ്
വെള്ളപ്പൊടി ആഹ് അപ്പൊ അതൊന്നും കിട്ടാൻല്ലല്ലേലെ ആ മിട്ടായി ഉം എനൊക്കൊരു പ്രത്യേക ടസാ ആ ഒരു പുളിഅച്ചാർ ഒരു വല്യ പുളി അച്ചാറ് ഉണ്ടായിന്നല്ലോ പരത്തിങ്ങണ്ട് എന്നിട്ട് അത് തിന്നാൽ വയറ് വേദന മാറും ന്നൊക്കെ പറയും അങ്ങനൊക്കെ ണ്ടേന്ന്
പിന്നെ മറ്റേ പൈസ മുട്ടായി ഒരു മുഠായിയുടെ അകത്ത് പൈസയൊക്കെ കിട്ടുന്ന അതൊക് ക്കെ ണ്ടായിരുന്നല്ലോ
ആ പിന്നെ തിരു പൊ മുട്ടായിര്ണ ആ പത്ത് പൈസേന്റെ രൂപത്തില് ണ്ട് തോന്നുണ്ട് എവിടെയൊക്കെ കാണി ഉ
ചോയ്ക്കുവല്ലപ്
ആ അങ്ങനത്തതില്ണ്ട് അങ്ങനത്തെയിലൊക്കെ ണ്ട് ഉം അല്ലെ ആ പത്തയ്സേന്റെ മിഠായിണ്ടല്ല തിരുപ്പാന്നർങാണ്ട് തിരിച്ചുങ്ങാണ്ട് പിന്നെകുറേ തിരിച്ചഴിഞ്ഞിട്ട് പിന്നെമ്മള് അതിന്ന ചെയ്യും ക്ക് കൊറെക്കെ വരുന്നണ്ട് ഇപ്പം ആമിട്ടായികള്
ആന്ന് ആന്ന് പിന്നെ പിള്ളേരെ പറ്റിക്കാം പിള്ളേരെ പറ്റിക്കാൻ പിന്നെ അയിനകത്ത് പൈസയുണ്ട് തിന്നണ്ട് ആഹ് ജീരക മുട്ടായി അങ്ങനെയൊക്കെ ണ്ടല്ലോ
പലേ മുട്ടായികളും പലേ ആ ടേസ്റ്റ് ഒന്നും ഇപ്പ ഇല്ല
ആണാണ് തേൻമുട്ടായി
ഇന്ന് ഇന്നലെ കഴിച്ച പോലെ ആ ആല്ലെ ഇന്നലെ കഴിച്ച പോലെ ആ അടിപൊളി ഇന്നല കഴിച്ച പോലെ ടേസ്റ്റ് ഇപ്പളും നാവിലില്ലേ അത് മാറുന്നില്ലല്ലോ ഉം
പക്ഷെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഇപ്പ കഴിച്ചാലും വരും ത്തില്ല
വര്ണില്ല അതില്ല ആ ഇപ്പത്തെ തേൻമുട്ടായി എന്താ ഓരോരോ പഞ്ചസാര അത്ര തന്നെ ഉള്ളു ഉം എന്താ ചെയ്യാല്ലെ
അതെ
ആ ടേസ്റ്റാണ് നമ്മളിപ്പളും മനസ്സിലനാവിലിങ്ങെനെ ഓർത്തിർക്കണത്. അത്ര ഇതുണ്ടായിട്ട്
സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യുന്നു. സ്കൂളിൽ പോമ്പം വിചാരിക്കും ഏ പെട്ടെന്നങ്ങ് കഴിഞ്ഞിട്ടിയാ മതിയാരുന്ന് പക്ഷേ. കഴിഞ്ഞപ്പോഴാണ് മനസ്സ ലായത്
ഉം അതല്ല അന്നൊക്കെ ഒരു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപൊക്കെ കിട്ടുമ്പോ എന്തോരു സന്തോഷാരുന്നു ഇപ്പ ആറ്ക്ക് ആ പൈസേക്കെ വേണ്ടത്. അൻപത്റുപ്പ്യ നൂറ് രൂപേക്കെല്ലേ ഇപ്പൊ കുട്ടികക്ക് വേണ്ടേ. ങ് ങ് ഞാനേ നശ് എന്നാലും ങ് ഇരുപ്പത്തഞ്ചുപ്പൈസൊക്കും അമ്പത് പൈസക്കൊക്കെ മ ക്ക്മിട്ടായിട്ടീന്നോ
അതെ അതെ
യാ അഞ്ചപൈസന മുട്ടായൊക്കെണ്ടാരുന്നല്ലോ അന്ന്. ഉം ഉം വേറെന്തൊക്കെയന്നിട്ട്.